ആഹ സുഖണോ
ആ ആഹ സുഖാണ്
എന്തൊക്കെയ വിശേഷം
നല്ലവിശേഷണ് അവ മഴ ഇല്ല ഇന്ന് മയല്ലല്ലോ ഒന്ന് തീരെ മഴ ഇല്ലേന ഇന്ന് മൂടലും ആഹ ചെറുങ്ങനെ വെയിൽ അരച്ചു പിന്നെ വെയൽ പുന്നേരുണ്ട് മഴമന്ന് പാറ്റി
ഉം ഇന്ന് ഞങ്ങൾക്ക് മരില്ലായിരുന്നു
ഏ മഴ പാറ്റിയ കയ്യപ്പിന്റെ മോണ്ട് തരാ ഇമ്മച്ച ഞാൻ കുള ഇ കട്ടയറിന മാഹത്തി ആഹ് അപ്പൊ ഇവിടെ മാത്രമള്ള മഴ വരില്ല ആ അറിഞ്ഞിയാന ഇവിടെ മായന്ന് വാറ്റി പോയിട്ടുള്ളു
ഉം ഇവിടെ മക്കള് മഴയത്താണെങ്കിൽ കുളിക്കണന്ന് പറഞ്ഞങ്ക ചാടിയങ്ങ് ഇറങ്ങ
ആഹ അയിക്കല്ലന ആദ്യത്തൊന്നും അയിക്കയില്ലനി കുട്ടികളെ അ മഴണ്ടാലും പനിക്കയേർച്ചാട്ടെ
ഉം
അത് പനി വരാൻ വിചാരിച്ചാല് മയം ഉണ്ടില്ലെങ്കിലും വരും
ഉം ഇവിടെ മകൾക്കൊക്കെ പനി തന്നെ എങ്കിലും മഴ പെയ്യുമ്പോത്തേനെ അവർക്ക് സാടി അതി ഇറങ്ങിയേ പറ്റും
ആഹ
ഉം പനിയും ചുമയും ജലദോഷവും എത്ര ഇരുന്നാലും മഴ പെയ്യുമ്പോത്തേനും ആ വെള്ളത്തിനകത്ത് കളിക്കല്
ആഹ വെള്ളം കണ്ട എമ്മളായാലും ചാടി പോവുലേ വെള്ളത്തി ചാടി പെട്ട കേട്ടോ ചാടി പെട്ട പിന്നെ അയതൊണ്ട് കയറാൻ നമുക്ക് തോന്നൂല്ല അതിലങ്ങ പതിർന്നങ്ങ് കിടക്കണം
ഉം രാത്രിത്തേക്ക് ഫുഡൊക്കെ ആക്കിയോ
ഇല്ലേ ആക്കില്ല
ഉം
ഇന്നിപ്പോ തല പരിപാടി ഉണ്ട ഇതുകൊണ്ട് രാവില ഒന്നും ഉണ്ടാക്കിയില്ല
ഉം
ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഇപ്പൾ ഇങ്ങൂട് യൂസോ എന്തെങ്കിലുമൊക്കെ വാങ്ങണം ഇപ്പോൾ ഇപ്പോള്ള എന്തെങ്കിലുമൊക്കെ നോക്കുള്ളൂ നേരെത്രായില്ലേ പിന്ന നമ്മ മക്കളെല്ലേ ഉള്ളൂ പിന്നെ പറ്റണ എന്തെങ്കിലുക്കെ വാങ്ങിയാൽ മതി
ആ പിന്നെ ടാസ്ക് കഴിഞ്ഞോ?
ഇല്ല ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ല
ഉം
പിന്നെന്തൊക്കെയണ്ട് ഭക്ഷണൊക്കൊയവിടെ
ഇവിടെ ഉച്ചക്കെത്തത് തന്നെ ചോറും മീൻകറിയും സാമ്പാറും
ആഹ അത് തരക്കടില്ല
ഉം ഉം
അവ ഞങ്ങക്ക് പരിപാട ഒന്നണ്ടാവില്ലല്ലന്ന് പരിപാടൊന്നുല്ലനി
ആഹ അ അന് പ്രത്യേകി ഒന്നും ആക്കൂല
അല്ല ഇന്ന് പരിപാടികളൊന്നുംല്ലനക്കൂല്ലേ അതുകൊണ്ട് നിങ്ങൾ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കി
ഉം
ഈ ഉച്ച രാവിലെണ്ടൊക്കെ കഴിഞ് കിട്ടിയാലേ പിന്നെ മക്ക് സമാധാന
ഹൂം
അയ്ന്റെ എടീല് പരിപാടി വന്നാല് നമ്മൾ ഉണ്ടാക്കൂല ഇഞ് പരിപാടി ഇല്ലേര്ച്ചാട്ട്.
ആഹ് അതാ എങ്കി പിന്നെ ഫുഡ് വേസ്റ്റ് ആയി പോവും വെറുതെ വീട്ടിൽ.
ആഹ്
ഉം
പിന്നെ എന്തൊക്കെ? അവിടൊക്കെ കുളിക്കാൻ പറ്റിയ കൊളകങ്ങളൊക്കെ ഉണ്ടോ? കൊളം.
ഉയ്യോ. ഇവടെ കൊളങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുളിക്കാനെങ്ങും വെളിയിലോട്ട് പോകാൻ പറ്റൂലവടെ. ഇവിടെ റോഡ് സൈഡൊക്കെയാണ് മറ്റേ ഈ തോടൊക്കെ വര്ന്നത്.
ആഹാ
മീൻ പിടിക്കാനൊക്കെ പോവൻ പറ്റു. പിന്നീട് ഫുള്ള് കാ ട്ടിന്റെ ഈ റബ്ബറും കാടുണ്ടല്ലോ റബ്ബറും കാടിന്റെ എടയിലൊക്കെ കുളങ്ങളാ ഉള്ളത്.
ആഹ് അപ്പം പിന്നെ പേടിയാല്ലേ. അഹ് ശരി. ഞങ്ങളെവെടൊക്കെ പഞ്ചായത്തു കൊളാണ്. അപ്പം എല്ലാരും വരും അങ്ങനെ പേടിക്കാനൊന്നുല്ല എപ്പളും ആളേക്കാരം.
ഉം
എത്രങ്ങാനും ആൾക്കാരായില്ള്ളന്നല്ലേ വര്വാ. കുട്ടിയേളും മക്കളും ആഹ് ആപ്പാരും ഇമ്മാരും എല്ലാരും ഉണ്ടാവും.
ഉം
അയ്നി അട അട്ത്തുള്ളോലൊക്കെ വേഗം തിരുമ്പാനൊക്കെൾപ്പതാണ്. കൊളൊക്കെ ണ്ടായാല്. എന്നാ വേം തിരുമ്പാലോ.
നമുക്ക് കൊറേ ദൂരെ പോണം. കൊറേ ദൂരെ കൊളത്തിന്
ഉം
ഉം നമ്മക്ക് പാറ ഈ ട്ടിയാണ് നമ്മള്. പാറെക്കുള്ള സ്ഥലം
പാറെ ഏതിയാല് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവുല്ലല്ലോ വേനൽക്കൊന്നും.
വേനൽല് വെള്ളം നല്ല ബുദ്ധിമുട്ടാ.
ഏഹ് വെല്ലം പാറള്ളോട്ത്ത് വെള്ളണ്ടാ ഒറക് ട് ഇടുക്കുവല്ലോ.
ഉം പാറേല് വെൾള് നമക്ക് സാധക്കൊക്കെ കെണറാണെ കെണറാവുമ്പത്തേനും പാ ഇത് മഴ വെള്ള ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് വറ്റിപ്പോവും.
ഹാ പാറായാ അങ്ങനെ ബുദ്ധിമു ഇണ്ട് ണ്ടോൺല്ലേ.
ഉം ഉയർന്നെ പ്രദേശവാ. ഉയർത്ത് ഉയർച്ചയു ഉണ്ട് പാറയുവാണ്.
ആഹ് അതോണ്ടാണ്.
അപ്പ പിന്നെ വെള്ളം പെട്ടെന്ന് നമുക്ക് തീർന്നോവും.
ആഹ്.
പക്ഷെ വെള്ള ആയാ ആദ്യം വെള്ള ആവേം ചെയ്യും.
ആഹ് അതന്നെ മഴ പെയ്താല് ഇവിടെയൊക്കെ മഴ പെയ്താല് കിണറ് നറഞ്ഞൊയ്കു. അയ്ന്ന് നമ്മക്ക് കൈക്കൊണ്ട് വാരി കോരി ഇട്ക്കാ. അത്രക്ക് വെള്ളം വരും ഇ പക്ഷേ വ മയ വെയിലാണ്ടർച്ചാല് താനേണ്ട് എർങ്ങി പോണാണാ.
ആഹ്
ഏട്ക്കാ പോണാ അറീല്ല. നമ്മളിപ്പോ ഉപയോഗിച്ചിട്ടല്ലല്ലോ
ഉം
ഞങ്ങക്കും അങ്ങനേനി ഇപ്രാവശ്യം ഇന്നട്ടെന്തെ ങ്ങൾ ചെയ്തെ?
നമ്മള് ഈ ലൈം പപ്പിന്ന് ലൈൻ പയ്പ്പീന്ന് വെള്ളം വരും. ലൈൻ പയ്പ്പിലെ വെള്ളം പിന്നെ പ്പ അപ്പറൊക്കെ ഏരിയേല് കൊഴക്കെൻ്റ്റില് വെള്ള ഉണ്ട്. അപ്പഴ്ത്തേന് അതൊക്കെ എടുക്കും.
ആഹ് ആഹ് ആഹ് അപ്പൊ ങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ കൈച്ചിലായി പോയില്ലേ. ഉം ഇഞ് പ്പോ അടുത്ത വേനലോ വരുമ്പം
ഉം അടുത്ത വേൻ ഹും ഇപ്പൊ ആൾ ആ നമക്ക് ആൾക്കാര് കൂടിന അനുസരിച്ച് വെള്ളത്തിന് ചെലവും കൂടും അപ്പോഴേ ഒരു ബുദ്ധിമുട്ട് തുള്ളിൽ എന്തെങ്കില ഈ വേനൽ ആ സമയത്ത് എന്തെങ്കിലും വിശേഷങ്ങള് കാര്യങ്ങളൾ ആകുമ്പോഴേത്തിന് ഈ വെള്ളം ആൾക്കാര് വന്ന് എടുത്തോണ്ട് പോകുമ്പോഴ തേനു ആണ് ണ് നമുക്ക് പിന്നെ തീരെ അങ്ങ് വറ്റുന്നത്
ആ അതന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറവ ആ കുറവായി ഇവിടെ ഞങ്ങളയ്ന് ഈ ഞാന് ഉപയോഗിക്ക്ണ്ട് ഞങ്ങളെ കെണറ്റ്ന്ന് ഇവടെ എൻ്റെ ഇളച്ചിണ്ട് അവര് ഉപയോഗിക്ക്ണ്ട് ഇപ്പോ രണ്ട് പേരാണ് അപ്പോ ലാസ്റ്റിക് വെള്ളം ഇല്ലായിരുന്നു ഒരു ഒരാളിപ്പം അടിച്ചാല് പിന്നെ മറ്റോൽക്ക് കിട്ടൂല അത് പൊന്തി നി നിന്നിട്ട് ന്നട്ട് പി രാവിലെ നേരം വെള്ക്കുമ്പോത്തിന് ഒര് ടാങ്കിക്കുള്ള കിട്ടും അപ്പോ അങ്ങനെ അങ്ങട്ട് ഇങ്ങട്ടും ഇങ്ങനെ ഒപ്പിച്ചങ്ങനെ പോയി ഏതാലും പിന്നെ അതിൻ്റെ കിണർ നന്നാക്കി കെണറ ന്നാക്കിയ പിന്നെ അതിൻ്റെ ശേഷം നല്ല മഴയ്തു പിന്നെ വെള്ളം അങ്ങനെ ഉണ്ടായിട്ടോ അയ്ന്റെ ശേഷം പിന്നെ വെള്ളത്തിന് ബുദ്ധിമു പിന്നെങ്ങനെ മഴയും ഇതായിട്ട്
ഉം അമ്മക്ക് താഴ്ത്തെ വീട്ടുള്ളോർക്ക് വെള്ളം ഇല്ല കിണറില്ല അവര് നമ്മടെ കിണറ്റിലാ ഉപയോഗിക്കുന്നത്
ആ
ഇവിടെ കിണർ കുഴിച്ചാ വെള്ളം കിട്ടത്തില്ല മണ്ണ് അധികം ഇല്ല പാറ അപ്പൊ കുഴിക്കാൻ പറ്റൂല
ആഹ്
ഉം അങ്ങനെ
കോയൽക്കിണർ ഉപയോഗിക്കാൻ പറ്റോ കോയൽ അടിച്ച വെള്ളം കിട്ടുവോ
ആ കോഴക്കണറ്റിലും വെള്ളം തീരെ കുറവാണ്
ഉം
ഉം അപ്പൊ പിന്നെ നമ്മളെ കെണറ്റീന്ന് എല്ലാരും ഉപയോഗിക്കുമ്പോ നമ്മക്ക് കൂടെ വെള്ളം കുറയും പിന്നെ എല്ലാം കൂടെ അട്ജസ്റ്റ് ചെയ്തങ്ങ് പോവും
ഉം ചെല കെണറ്റിലുണ്ട് എത്ര ഉപയോഗിച്ചാലും വെള്ളം വറ്റൂലട്ടൊ എത്ര
പക്ഷെ വെള്ളം നെരം വറ്റത്തില്ല
ആ ന്നാ എന്റെ ഇവിടെ നാത്തൂന്റെ അടെണ്ട് ഒരു കിണറ് അവരെ കിണറ്റില് രണ്ട് മൂന്നാല് ഇത്ണ്ട് മോട്ടർ എന്നിട്ടും അവര്തെ വെള്ളം വറ്റലില്ല അത് തന്നെ എടുക്കണ വെള്ളത്തിൽ ഒയ്ക്ക്ണ്ടാവും നല്ല പെട്ടെ
ഉ നമുക്ക് വെള്ളം നെരും അങ്ങ് വറ്റത്തില്ല പക്ഷെ പക്ഷ എന്താ വെള്ളം ആവശ്യത്തിന് കിട്ടത്തുള്ളൂ വേനൽല്
ഇങ്ങനെ കൊടുക്കുണോത് ണ്ടായിരിക്കും അത് തീരെ വറ്റാത്തത്
ഉം
ഉം അങ്ങനെ ഉണ്ടാവല്ലോ
ഉം ഇങ്ങ നെരം അങ്ങ് വറ്റി പോത്തില്ല അല്ലാതെ ഒരു മിനിമം നമ്മക്ക് ഉപയോഗിക്കാനായിട്ട് കുടിക്കാനുമായി ഉം
ആ ഇവിടെ താറവാട്ടില് ആദ്യം താറവാട്ടില് അവിടെത്തെ കിണറാ ള്ളത് അപ്പൊ ഇതില് ആദ്യ ഒക്കെ നമ്മൾ ഒറ്റൊക്കെഴിഞ്ഞി അന്നൊക്കെ വെള്ളം വറ്റ റ്റലുണ്ട് ഞങ്ങള് ഇവിടുന്ന് വിര്ന്നൊക്കെ പോവും രണ്ടീസ് തിനൊക്കെ വെള്ളം ഉണ്ടാവാൻ വേണ്ടിയേ വെള്ളം ല്ലോട്ത്ത് വിര്ന്നോവും പ്പം ഞങ്ങൾ രണ്ട് രണ്ട് കൂട്ടരെട്ക്ക്ണ് ണ്ടല്ലോ ന്നട്ടും അങ്ങനെ നമുക്ക് കിട്ടണില്ലേ അപ്പം നമ്മൾ എടുക്കണോണ്ടാണ് ന്നറിയ അങ്ങനെ
ഉം
ഒരാൾ കൊടുക്കുണോണ്ട് പടച്ചോൻ നമ്മളെ കുടുക്കാതെക്കാണ്
ഉം
ഉം ഇപ്പോ ഓൽക്ക് ഇപ്പം കൊയൽ കിണറ്ണ്ട് അപ്പോ ഓലയ്ന്ന് എറ് ക്കും
ഉം
അങ്ങനെ പോണ് കൊയലില് അങ്ങനെ വേനല് ആകുമ്പോം വെള്ളം ന്നറയില്ല കൊറ കൊറച്ച് കൊറച്ച് വരുള്ളൂ ഇന്നാലും കൊറച്ച് കൊറച്ച് കിട്ടും ആഹ് തോനെ കിട്ടൂല്ല എന്താ അറില്ല അവിടെ എയിലും അങ്ങനെ മഴ താല് നിറഞ്ഞ് ഒഴികും അയിന്ന്
ഉം
കെൻറ്റ്ന്ന്
ഉം വീട്ടിൽ പിന്നെ മക്കളൊക്കെ ഉണ്ട്
മക്കളൊക്കെ ദാവടെ ഓൽ എത്തറിയ പയിച്ചിട്ട് പറഞ്ഞപ്പം മോൾ ന്ന് ഒന്നും എന്തുണ്ടാക്കിയില്ലല്ലോ ഓൾ അതിന്റെ എടേൽ ഉറങ്ങാൻ നോക്കി അപ്പം ഞാൻ പറഞ്ഞ് പയം കൊണ്ടരി പറഞ്ഞപ്പോ പയം കൊണ്ടന്ന്ണ് അത്പ്പോ തീരുമാനക്കീണ് പയം ഒരു കിലോ പയം കൊണ്ടിരിപ്പിച്ച് അത്പ്പോൽ പഠിക്കാനും എഴുതാനൊക്കെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചതാ
ഉം
ഇപ്പളും അത് ചട്ടിയിലൊക്കെ പര്ത്തി ഇണ്ടാക്ക്ണ്ട് ഓര്
കഷ്ണം മുറിച്ചു ഓലന്നെ കഷ്ണം മുറിച്ചതും ഓലന്നെ ഇതാക്കി ചട്ടിയൊക്കെ വെച്ച് ഫ്രൈപ്പേൻ വച്ചിന് ഫ്രൈപ്പേൻ വെച്ചാട്ട എടുക്കണ് ഫ്രൈപ്പേൻ ണ്ട് മറ്റേ ചട്ടിണ്ടല്ലോ അതില് മറ്റേത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കയ്ൽ അയി കൈയിലുണ്ട്ട്ടോ അതൊക്കെ ഉപയോഗിച്ചാട്ടാ പറ്റാത്ത കയ്ലൊക്കെ
ഉം
ഞാൻ പോയിപ്പോ അതൊക്കെ മാറ്റി കൊടുത്തു പോന്നാ
ഉം
പ്പാത്തി ആയോ ആവോ
കുഞ്ഞ് എത്ര ആയിട്ടുണ്ട്
എന്ത്
എത്രാം ക്ലാസ്സിൽ പഠിക്കണവര്
ആഹ് വടെ മൂന്നിലും നാലിലും പഠി പണി ചെയ്യണേ വലിയോന്ണ്ട് വലിയോന് ഇവിടൊണ്ട്
ഉംഹ് എന്റെ മോക്ക് മൂന്ന് വയസ്സ് അതൊക്കെ എവിടെ ഇവിടെയാണോ എന്തോ
എവിടെള്ളേ
ഇത്താന്റെ മക്കൾ പിള്ളേര് രണ്ടു പേരും കൂടെ ഉണ്ട് അവര് മൂന്ന് പേരും കൂടെ പെരക്കകത്ത് കയറിയിരുന്ന ഒരാളടത് പഠിക്കാൻ പറഞ്ഞത അയാളും പെരക്കകത്ത് കയറിയിര്ന്ന് എന്തൊക്കെയോ കുരുത്തക്കേട്കളാ
ആഹ് അത്ണ്ടാവും നമ്മളൊരു വൈക്കട് തിരിഞ്ഞാല് പിന്നെ ഓലെ നോക്കണ്ട
ഉം
ഇനിയിപ്പ പഠിത്തൊന്നും നടക്കത്തില്ല രണ്ടു ദിവസം സ്കൂൾ അവധിയാന്ന് പിന്നെ പനിയൊക്കെ ആയിട്ട് അവധിയായിട്ട് ഒരാൾക്ക് ഇങ്ങനെ നിന്നദ് കൊണ്ട് ഇന്നിനി പഠിക്കാൻ ഒട്ടും കാണത്തില്ല ഇനിനാളെത്തോട്ട് സ്കൂളില് പോണം
ഞാൻ സ്കൂൾ പോന്റെടീല് എയ്താൻള്ളുംണ്ടായിനി രണ്ടീസം ലീവല്ലേച്ച് നാളെ എയ്താ നാളെ എയ്താച്ചങ്ങനെ നിന്ന് ഇനിയിപ്പം അയച്ചെന്ന് വാട്സആപ്പിൽ നോക്കിയിട്ട് വേണം എന്തൊക്കെ എയ്താണ്ടേനിന്ന്
ഉം ഇവിടെ മഴയായോണ്ട് ഫുള് പനിയും ജലദോഷം ചുമയൊക്കെ ആയിട്ട് പിന്നെ പിള്ളേർക്കൊക്കെ വയറിളക്കും ഛർദിലും
ആഹ് അതിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോയാൽ ഫുള്ളതാണല്ലോ കാലാവസ്ഥൻ്റെ ഇത നോക്കിയിട്ട് കാര്യല്ല
ഉം അങ്ങനെ പിന്നെ സ്കൂളിൽ പോക്കൊന്നും ഇല്ലായിരുന്ന് ഉം
എന്നാൽ ശരി എന്നാല്
അയ്ശരിയ